അലെ
ആ കേൾക്കുന്നുണ്ട്
ഹ് എന്താ ചെയ്യുന്ന് പഠിക്കാണോ
അല്ല ഞാനി ഇപ്പ വർക്കിയ്യായിരുന്നു
എന്തായ്യുന്ന്
ഞാൻ പഠത്തം കഴിഞ്ഞതാണ് ഞാപോ വർക്ക് ചെയ്യാനാണ്
ആ എന്താ ജോലി
ഞാന് എക്കൗണ്ട്സില് വർക്കി യ്യായിരുന്നു ഇപ്പൊ ഞാൻ സെൻ ചെയ്താണ് പുതിയ ജോബ് നോക്കാൻ വേണ്ടിട്ട് റിസൈൻ ചെയ്തതാണ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആയപ്പോ അങ്ങനെ റീസൈൽ ആക്കിയതാ ഉ ആണെയ് എനിക്കൊരു മോന്ണ്ട് മോന് അഞ്ച്വയസായിക്ക്ണ്. എന്നിട്ട് എന്താ വിശേഷം?
ആഹ അങ്ങനെ പോവുന്നു മയൊക്കെ ഇണ്ടോ അവിടെ?
ഓ മയേ ഒള്ളു.
ആ എവിടെ മലപ്പുറാണോ?
അതെ.
ഉം അല്ല മഴയാണെന്ന് പറയുമ്പോ അധികം ആൾക്കാരും. മഴയേണ്ന്ന് പറയ്ണ്ട് അപ്പൊ അധികം ഇപ്പ മലപ്പുറത്ത്ക്കാണ് മഴ കൂടുതല് അതാ ചോയിച്ചത്. ഉം
ആഹ്
ഇന്ന് മഴയുണ്ടോ?
ആഹ് ഇന്ന് ഇതേരെ മഴേനെ ആയിരുന്നു ഇപ്പ മഴയില്ല.
അയ്ശരി ആ ആഹ് അയ് ശരി ഉം വേറെ എന്താ ഹസ്ബൻറ് ഇവിടെ ഇണ്ടോ? ആഹ് വേദനായോ?
പോയിട്ടാ ഏകദേശൊക്കെ വരാനായി ത്തൊടങ്ങി.
അയ് ശരി. ഉം കുട്ടി ഒന്നേ ഉള്ളു.
എങ്ങനെയാ ഒരു മോനാണ്.
ആ എത്രയാ അഞ്ച് വയസ് ന്നല്ലെ റഞ്ഞേ?
ആഹ് ആറ് വയസ്സായിപ്പോ ആറു വയസായി.
ആഹ് ആ ആഹ് പിന്നെ എ ആഹ് ഒന്നാം ക്ലാസ്സിലോ?
അല്ല ഓന് യു കെ ജിയിലാ.
ആഹ് ആഹ് യു കെ ജി ആഹ് ശരി അഞ്ച് വയസ്സ് ആവുമ്പോ യു കെ ജി ആറു വയസ് ആവണ ല്ലേ ഉ അടുത്തന്നെയാണോ സ്കൂള്?
ആഹ് സ്കൂള് ഇന്റെ വീടിന്റെ അടുത്താണ് ഹസ്ബൻഡറ് വീടിന്റെ അവിടുന്ന് പോണെന്ന് ണ്ടെങ്കി കൊറച്ച് ലോങ്ങാ.
ആഹ് ആഹ്
ഞാന് ഹസ്ബന്റെ വീട്ടി ന്നും ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും പോവാൻ വേണ്ടീട്ടാണ്. ഇവിടെ ചേർത്തിട്ടുള്ളത് എന്നാ രണ്ടോട്ത്തും നിൽക്കാലോന്നുള്ള പ്ലാനില്ല അങ്ങനെ ചേർത്തിക്ണെ
ആഹ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടില്ല രണ്ടോട്ത്താകുമ്പോഴും പറഞ്ഞേക്കാന് എളുപ്പണ്ടല്ലോ. ഉം ഉം സൗകര്യാണ് അടുത്ത് അങ്ങനെ സ്കൂൾ ഉണ്ടെങ്കില് അവ്ക്ക്. അടുത്ത്ക്ക് കല്യാണം കഴിക്കുന്നോർക്ക് ഒരു ഇതാണ്. ദൂരെക്കാർക്കാണെങ്കിൽ നടക്കൂല എനിക്കൊക്കെ നൂറ് കിലോമീറ്ററിന്റെ വ്യത്യാസ.
അരമണിക്കൂർ വീട്ട്ന്നുണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽന്ന് ഇന്റെ വീട്ട്ക്ക് ട്രാവലിങ്.
ഉം ഉം അയ് ശെരി അരമണിക്കൂറല്ലേ ഒള്ളൂ അ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യാണ്. ഉം ഞങ്ങൾക്ക് ഒരു ദിവസത്തെ മെനക്കേടാ. നൂറ് കിലോമീറ്ററിന്റ വ്യത്യാസാണ്.
അതെ സ്കൂളും മദ്രസ ഒക്കെ ഇല്ലാംന്നിണ്ടെങ്കി മാത്രമേ പോകല് നടക്കുള്ളൂ. ഹി ഹി
ഉം പിന്നെ വീട്ടിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്.
എനിക്ക് ഉമ്മ ഉപ്പ ഞങ്ങള് നാല് മക്കളാ മൂത്തത് ഞാനാ.
ആഹ് ആങ്ങളമാരുണ്ടോ?
ണ്ട് രണ്ടാണും രണ്ട് പ്
അത് ശരി അനിയത്തി കല്യാണം കഴിഞ്ഞോ
അല്ല അവളിപ്പൊ ഡിഗ്രിക്ക് പഠിക്കാണ് അനിയൻപ്പോ അനിയന് ഡിഗ്രി ഫൈനൽ ഇയർ ആണ് അനിയത്തി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. മറ്റേ ചെറിയന് ചെറുതാണ് അവനിപ്പ അഞ്ചാം ക്ലാസ്സിലെത്തിട്ടൊള്ളു.
ആഹ് ആഹ്
ആഹ്
അയ് ശരി
ഉം ന്നട്ട് വേറെന്താ വിശേഷം, മക്കളൊക്കെവിടെ
എൻക്കും രണ്ടാളാണ് പിന്നെ പ്പൊ ഇതേക്കി, ഉം ഒരാള് പിന്നെ ചെർതാണ് രണ്ടയസ്സേ ആയിട്ടൊള്ളേയ് അങ്ങ അവ അവന് ഒറങ്ങാണ്, പിന്നെ ഒരാള് എട്ടാം ക്ലാസ്സിലാണ്.
ഉം ഇപ്പൊക്കൊറങ്ങി കഴിഞ്ഞാ രാത്രി പിന്നെ ഒറങ്ങുവോ
ആഹ് ഒറങ്ങും, ആഹ് ഒരു ചെൽപ്പം പത്തര ചെലപ്പോ പത്തു മണിക്കെന്നെ വരും അല്ലെങ്കിൽ മാക്സിമം പയനൊ ഒരു പയിനൊന്ന് പയിനൊന്നര
ഓഹ് ഇന്നെന്താ ഓനെയ് ഉച്ചക്ക് ചെറുപ്പം മുതലേ അങ്ങനേണ് ഉച്ചക്ക് ഒറങ്ങി കഴിഞ്ഞാ രാത്രി ഒറങ്ങൂല, രാത് ത്രി ഒറങ്ങാൻ നല്ല പണിയാണ് അപ്പ രണ്ടു മണി മൂന്ന് മണിയൊക്കാകും ഉറങ്ങണന്നുണ്ടെങ്കി അതാ ഞാൻ ചോയ്ച്ച് ഇപ്പൊ ഒറങ്ങി കഴിഞ്ഞാ രാത്രി ഒറങ്ങോന്ന്.
രണ്ടു മണി മൂന്ന് മണിയൊക്കായ ഞമ്മള് ക്ഷമ നശിച്ച് പോവുലെ, അമ്മക്കും ഒർക്കം കിട്ടാതെ ബുദ്ധിമുട്ടായിപ്പോവും.
ഓന്ന് രാത്രി ഒർങ്ങ്ണ്‌ണ്ടായ്ന്നില്ല, പക്ഷേ ഏഹ് പ്രസവിച്ച് കടക്ക്ണ ടൈമിലെന്നെ അവന് രാത്രി ഒറക്കം കമ്മിയായിരുന്നു. അതായത് പ്രഗ്നെന്റ് ആയി പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞേനേഷം ഏകദേശൊര് മൂന്ന് മാസം വരെ ഓൻ രാത്രി ഒറക്കൊൻക് കമ്മിയേന്നു. പിന്നെ പിന്നെ അവിടുന്നങ്ങട്ട് പകലൊറങ്ങി കഴിഞ്ഞാ രാത്രി ഒറങ്ങാനും മടിയായിരുന്നു. രാത്രി അങ്ങനെ കളിച്ചടക്കും ആഹ്
ഉം അതാണ് പിന്നെ ഇതുണ്ടല്ലോ നമ്മളീ ഈ പ്രഗ്നൻസിൽ പരിചയാവുണതാവും ചെൽപ്പോ ഈ കുട്ടികക്കും താവുന്നത്. ത് ഉം ഏതായാലും ഉം
ഉം
ഓഹ് പിന്നെ ഉം ഉമ്മീം വാപ്പിയൊക്കെ അവടല്യേ
ആഹ് ഇണ്ടെയ് ഉമ്മി പ്പിയൊക്കെണ്ട്
ഉം അവർക്കെന്തേം ജോലിണ്ടോ
ഇല്ലാ ഉമ്മാക്ക് ജോലിയൊന്നുല്ല. വീട്ട്ത്തെ കാര്യം തന്നെല്ലേ ഇഷ്ട്ടമ്പാടു.
അത് ശരിയാണ് ഉം
നേരം വെളുത്ത് കഴിഞ്ഞ രാത്രി കടക്ക്ണവരെ വീട്ട്ത്തെ ജോലിയെല്ലേള്ളെ
ആഹ് അത് ശര്യാ. വീ വീട്ടിലെ ജോലി പിന്നെ എത്ര ചെയ്താലും അമ്മള് കാണൂ
ഏഹ് അത് ശരിയാ ഉം
അങ്ങനെ ഇണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മള് വേറൊരു കാര്യണ്ടൊന്ന് ചായ ഇണ്ടാക്കാൻ വേണ്ടിട്ട അടു ക്കളി പോയാ മതി, പാത്രങ്ങള് നറീണത് കാണോ, ഉം ന്നാലുസ് പാത്രം മാത്രേ എടുത്തിട്ടു ണ്ടാവുള്ളൂ സിങ്കിന്റെ അവടെ നിന്നാ പിന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നേരണ്ടാവില്ലല്ലോ
ആഹ് അതെ
ഉം ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനും വിചാരിക്കും ഇത് ക്കൂടി എവിടുന്നാണ്ടായിന്ന് സിങ്കില് പാത്രങ്ങള് എത്ര പെട്ടെന്നാ ഒന്ന് നറയാ
അതെ ഞ ഉമ്മാക്ക് പിന്നെ മ്മാക്ക് ആഹ് ഒരു മെഷീന്‌ണ്ട് തയ്യൽ മെഷീൻ ഷീനിണ്ട് പ്പ അതിമ്മരിക്കുന്നല്ലാതെ വേറെ ജോബൊന്നും ഇല്ല.
ആഹ് അടിക്കണെത് ഇഷ്ടാ
ആഹ് ഉമ്മാ അ ഉമ്മാടൊരു ഫേഷനാണത്.. അവ്നെടിക്കും, ആഹ് അടിക്കും..
ചുരിദാറ് ന്റ ഇമ്മ ചുരിദാറുതന്ന ഉപയോഗിക്കല് അപ്പോ ഞങ്ങക്ക് രണ്ടാക്കു ഫുള്ള് ചുരുദാർ ഉമ്മന്ന അടിക്ക. എന്ക് വേറെവിടുന്നെങ്കിലും ഒന്ന അടുപ്പിച്ചാല് ആ ചുരിദാർ പിന്നെ വേസ്റ്റിക്കിടാനേ പറ്റൊള്ളൂ..
ആ. അതെ അതെ ഇന്റെ ഇപ്പൊ പിന്നെ ഞാനൊന്നധികം ചു. ചുരി ഞാൻ ചുരിദാറിടലില്ല, ഞാൻ പിന്നൊക്കെ പാന്റും ടോപ്പും. അങ്ങനെയൊക്കെ. ഞായൂസ്യ്യല് അപ്പൊ പിന്നെ എങ്ങ ചുരി ദാറ് പിന്നെ അങ്ങനെ എടുകണ്ട ആവശ്യ വാര്ന്നില്ലല്ലോ. റെഡിമെയഡ്ല്ലതെ ബിറ്റ്ടുകുലല്ലോ.. അത് പിന്നെ. അങ്ങൻതൊക്കെ എടുക്കുകയാണെന്നണ്ടെങ്കിലും ഡെയിലി യൂസ്നുള്ളതോക്കെ. ഞാന്. ഞാനും ന്റെപ്പ.. അന്റെ ഞാൻ തന്നെ ശൈപാക്കും ഉമ്മാന്റെത് അധികൊ മ്മനെണ്. ഉമ്മാക് ആരെലൊക്കെ.. പ്പടിക്കാങ്ങന അയൽവാസളൊക്ക കൊടുന്നൊടുക്ണതെ മ്മാക് അടിക്കാൻണ്ടാവുള്ളു..
ഉം ഉം ആദ്യകെ മ്മഅങ്ങനെ ചെയ്യായിര്ന്നു. പിന്നെ.. പ്പ അവൊക്കെ നിർത്തി പിന്ന ഒന്ന് വെയ്യാറിം.
അപ്പ അധികംന്നു. ന്റുമ്മാക്കിട്ടൂല യെപ്ളേങ്കിലും. ഒരു ചരിദാരൊക്കെ അപ്പോ അവര് അടിച്ച് തരോ ചോദിക്കുമ്പോ ഇല്ലാന്ന് പറ... മ്മച്ചില്ലല്ലോ അങ്ങനെടുക്കു..
പിന്നെ. ഹ്. ഇപ്പൊ ചെരിദാറൊകെ അടിച്ചാൽ എത്ര റൈറ്റ് വര്ന്നത്..
ഇപ്പൊ ഇനിക്കറിയത്തില്ല രണം ഉമ്മ അങ്ങനെ ഇപ്പൊ പുറത്തുനിന്ന് അങ്ങനെ മേടിക്ക പുറത്തുനിന്ന് അങ്ങനെ കിട്ട്.. ട്ടലില്ല ഇപ്പൊക്കെ അധികം പൊട്ടിക്ക് നല്ല അടിപ്പികാ.. അപ്പൊ ഉമ്മാക്ക് ഇപ്പ അങ്ങനെ കിട്ടൂല ചുരിദാർ അടിക്കാനൊന്നു. യൂണിഫോമിനെക്കേ. ആഹ് അതെ. അതെ.. യൂണിഫോമിനെത്രേ. മുന്നൂറ്റി അമ്പതോ. ന്നനൂറോ. അങ്ങനെ എത്രണ്. എന്റെമ്മ ആദ്യം വാങ്ങിന്ന ആ റൈറ്റ്.. തന്നെ വാങ്ങോള്ളൂ അപ്പ അല്ല ഷോപ്പിലൊക്ക നല്ല റേറ്റ്ണ്ട് അഞ്ഞൂറൊക്കെണ്ട് ശുമ്മ അങ്ങനൊന്നുവാങ്ങിക്കൂല.. നമ്മൾ അടിച്ചെടുക്കീനല്ലേന്നർഞ്ഞാലും. മ്മ അത്രേവേടികൊള്ളൂ..
മ്മ്ഹ്. അവർക്ക് പിന്നെ അയിന്റെ കരണ്ട ബില്ലും അത് തു.. അതും ഒക്കെ കൂടി കണ കൂട്ടിട്ടുള്ള വാടകിം വാടക ആ വാടകിം ഇതൊക്കെ കണ.. കൂട്ടിട്ടെ അയിനനുസരിച്ച് അല്ലവും ചെയ്യൻ പറ്റൊള്ളൂ..
അങ്ങനെ അതുണ്ട് ഇപ്രാവശ്യം മ്മ മുന്നൂറ്റ അമ്പത് വാങ്ങിച്ചോണ്ട് കുറശേ യൂണിഫോംസ് അടിക്കാ കിയിട്ടുണ്ടായിരുന്നു ഉമ്മാക്.. എഹ് റേറ്റ് കൊറവാണിന്നില്ലേ. അങ്ങനെ എല്ലാരും കൊടുക്കു ചെയ്യുള്ളൂ..
ഉം
ഉം
ആ പിന്നെ വേറെരു കരയണ്ട്. എന്റെത് നല്ല അടിച്ച നന്നാവുണ്ട്ന്ന്ണ്ടെങ്കി നമ്മുക്ക്. പിന്നിം. പിന്നിം.. ക് കിട്ടും ചെയ്യും ഇഷ്ടപ്പെട്ടുകാണ്ട് ആഹ് മ്മ്ഹ്. പിന്നെ എന്തെങ്കിലും മോഡൽ മ്മ്ഹ്..
മോഡലൊന്നും അടിക്കൂലഉമ്മ മ്മ സാദാചുരിദാർ.. അഹ് അങ്ങനെ തന്നെ ഇനി ഉമ്മ കൊർ ച്ചു. പോയിട്ടണ്ടായിരുന്നൊള്ളൂ അപ്പോഴതിന് പിന്നെ എന്റെ അനിയനെ പ്രഗ്നന്റ് ആയപ്പോ അങ്ങനെ നിർത്തും ചെയ്തു മോഡലിങ്ങനൊനി.. കിട്ടീട്ടുണ്ടായിന്നില്ല മിഷീനിന്റെ വീട്ടിൽ ആദ്യേം ണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഷയിപ്പാക്കും അങ്ങനെക്കെ ചെയ്യാരുന്നു.. പിന്നെ അങ്ങനെ ഉമ്മാക്ചുറ്റിയു ങ്ങെണ്ടാ.. തയ്യലൊന്ന്. പഠിക്കാൻ പോയാലോ എന്നുള്ള ആഗ്രഹത്തില്. അങ്ങനെ പോയതെന്ന്. അങ്ങന മൂന്ന് മാസേ പോയിട്ടൊള്ളു. അപ്പോഴത്തെക്. എന്റെ അനിയനെ പ്രഗ്നന്റ് ആയ് പ്പോ.. ഉമ്മ അങ്ങനെ നിർത്തു ചെയ്തു പിന്നെ പോവല് നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ കൊറെ പറഞ്ഞു.. പൊയിക്കോളീം അത് പഠിച്ച് മുഴുവനാകിം.. ഫെഷൻ സൈനിങ് പഠിക്കിം ന്നൊക്ക പറഞ്ഞു പിന്ന മ്മാക്പിന്നെ അയി നോട് വല്ല്യ താല്പര്യല്ല്യതോണ്ട്. പിന്നങ്ങനെ പോയ്‌..
മ്മ്ഹ്. ഞാനിത് ചെറുപ്പ പ്പത്തിലേമ്മങ്ങനെ അടിക്കണ കണ്ട് ശീലയിട്ട് എനിക്ക് ആ സാധനം കാണ് ന്നതന്നെ..
ആഹ് ആ. ഇനിക്ക്തുപോലെ അവിടെ ഹസ്ബന്റെ വീട്ടിൽ ഇല്ല്യേ.. അപ്പ ഞാൻ ഇന്റെതടിക്കാനൊക്കെ ഞാൻ ഇങ്ങട്ട് കൊണ്ടറെകാരം. എന്നിട്ട് ഹസ്ബന്റെ ഉമ്മ.. ഉമ്മീ ഹസ്ബൻറ്ക്കെ പറയും ഒരു മെഷീൻ വാങ്ങിയാ മതിന്നവിടെ അടിക്കാന്നുള്ള പറയും.. ല്ല ഞങ്ങള് പർണ പോലെ തന്നെ ഇന്ക്കും ആയിനോട് വല്ല്യ താല്പര്യല്ലാതോണ്ട്. ഞാനയിമക് മുന്നിട്ടെറങ്ങുലാ..
ആഹ് ഞാനു പിന്നെ.. ഇതേപോലെ ഞാന് പ്ലസ് ടൂന് പഠിക്കുന്ന സമയത്ത് പിന്നെ മ്മങ്ങനെ അടിച്ച് കൊടുക്കന്നെ അന്നൊക്കെ ഇങ്ങനെ മ് എന്റെ ഫ്രണ്ട്സിനൊക്കെ അടി ച്ച് കൊടുക്കുവാരുന്നു ഞാൻ അങ്ങനെ ഓ ഓരോ ചുരിദാർ ഇട്ടു കണ്ട് കാണുമ്പോ അവർക്കൊരിഷ്ടാവൂതോന്നീട്ടിന്റെ ഫ്രണ്ട്സ് ഒക്ക് വർക്ക് തരുവായിരുന്നേ അങ്ങനെ ഉമ്മാന്റെ ഉമ്മ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന എടക്കുമ്മ ഒന്ന് വീണു ങ്കാട് വാര്യല്ലിന് പൊട്ടല് വന്ന്. ചെറുതായിട്ട് വ പിന്നെ അടി ക്കാൻ പറ്റൂലല്ലോ അന്നാണെന്നെങ്കിലി കുറെ വർക്കും വന്നു ഏ നമു ഒരു പത്ത് രൂപ ഒന്ന് കിട്ടണുന്ന സമയം ഇന്നത്തെ രിയല്ലേ കുറച്ച് സാമ്പത് ബുദ്ധിമുട്ടുള്ളത് നിൽക്കുന്നവര് വയ്യായികയും കൂടി വരുമ്പോക്കെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അപ്പൊ ഞാൻ മമയ്‌വിഅൻ കടിക്കാൻ പറ്റുവോന്ന് ചോച്ച് ഞാൻ പറഞ്ഞ് അത് ശ്രമിക്കാന്ന് പറഞ്ഞേ എന്നിട്ട് മ കട്ടുമെക്കെടന്ന് കണ്ട് ഒരു സ് കെയിലല് ഇത് ഇങ്ങനെയൊക്കെയാണ് വെട്ടുകന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരും ഉ
ആഹ
കാണിച്ചു തന്നിട്ട് അതുപോലെ ഞാൻ അ നിലത്ത് ഇരുന്നുകാണ്ട് അതുപോലെ പറയുന്ന പോലെ കട്ട് ചെയ്ത് കണ്ട് അടിച്ചു കൊടുത്ത്. ഒരു അഞ്ചാറ് ചുരിദാർ ഞാൻ അങ്ങനെ അടിച്ചു കൊടുത്തെ പക്ഷെ ഇപ്പൊ എന്നോട് പറ ന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യല്ല അന്ന് എന്തോ അങ്ങനെ ഒരു മനസ്സിന് ഒരു കോൺഫിഡൻസ് വന്ന് അന്ന് അങ്ങനെ ചെയ്യണം അ നമ്മടെ ബുദ്ധിമുട്ട് കൊണ്ട് ആ ആ അങ്ങനെ നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ അമ് മറ്റ് റ്റ് വേറൊരു കാര്യണ്ട് നമുക്ക് കിട്ടിയ വർക്ക് നമ്മള് ചെയ്യാൻ വയ്യാ എന്ന് പറഞ്ഞു വി വിട്ടിട്ടുണ്ടെ പിന്നെ ആ വർക്ക് നമുക്ക് കി കിട്ടൂല്ല അങ്ങനെ ആ അവര് വേറെ ഏതേം കൊടുത്ത് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളത് കണ്ട് ഇഷ് ഇഷ്ടപ്പെട്ടായിരി അവരിത് കണ്ടിഷ്ടപ്പെട്ടുപിന്നെ അവര് വേ ക്കിലങ്ങ് പോവും പിന്നെ നമ്മുക്ക് കിട്ടൂലല്ലോ എന്നിട്ട് പിന്നെ അന്ന് ക്ലാസ്സ് അ പ് ക്ലാസ്സിന്റെ അടിയിലാണ് പ്ലസ് ടുൂവിന് പഠിക്കാന്ന് പറയുമ്പോ നമുക്ക് പഠിക്കാനും ഉണ്ടാകും അതിന്റെ കൂട്ട ത്തി ഇതും അങ്ങനെയൊക്കെ കുറച്ച് അന്ന് ബുദ്ധിമുട്ടായി അങ്ങനെ ചെയ്തു കൊടുത്തു. പക്ഷെ ഇന്ന്ന്നോട് ഇതോലത്തെ ചുരിദാറ് വെട്ടാൻ പറഞ്ഞാലും എനിക്ക് ഓർമ്മല്ല്യ പിന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞാലും ഓർമ്മയില്ല അടിക്കാനും ഓർമ്മയില്ല അടിക്കാനാണെന്നെങ്കിൽ പിന്നെയാ ഞാൻ ഒപ്പിക്കും.
ആഹ
കട്ട് ചെയ്യാൻ ഇന്ന്ന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് ചിലപ്പോ ആ തുണി വേസ്റ്റ് ആക്കും അത്രേ ഉണ്ടാവുള്ളൂ എപ്പോഴും മമപറയും അനക്ക് അന്റെ തെങ്കിലും ഒന്ന് അടിച്ച്നോക്കികൂടെ ന്നറെം എവിടെ ഞാ പറഞ്ഞ് വെട്ടി തന്ന വെട്ടി തന്നാ ഓക്കെ ഞ കുറച്ചെങ്കിലും ഒക്കെ അടിച്ച് പക്ഷെ എന്താണ് മിഷീൻ മെക്കണ് പോകന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദേഷ്യള്ള ഒരു കാര്യം വേറെല്ല പിന്നെ നമ്മള്
ഞാൻ എന്റെ വീട്ടില് വന്നിട്ടിപ്പോ പതിനഞ്ചു ദിവസത്തിന്റെ അടുത്തായി എനിക്ക് അടിക്കാലേ ഡെ അ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസുകളെ അടിക്കാൻ ഇഷ് ഇഷ്ടം പോലണ്ട് ഞാൻ ഹസ്ബന്റെ വീട്ടിൽന്ന് വന്നപ്പോ കൊണ്ടുവന്നത് ഞാൻ നാളെ ഹസ്ബന്റെ വീട്ടിക്ക് പോകും ഇതുവരെ ഞാൻ ഐമക്ക്‌ ഇരുന്നിട്ടില്ല. അതാണ് മെഷീൻ ഉണ്ടായള്ള അവസ്ഥ വീട്ടില് മെഷീൻ ഉണ്ടായള്ള അവസ്ഥതാണ്. ഇരിക്കൂലാ മ് ഇന്ന് രാത്രി അടിക്കണെന്ന് കരുതിയിരിക്കണു ഞാന് ഇരിക്കുന്നു ഇനിക്ക് തോന്നണില്ല ഇത് വരേ ഇരുന്നിട്ടില്ല. ഇപ്പൊ മാമീന്റെ മു മാമിന്റെ വീടടുത്താണ് എന്റെ വീടിന്റെ അടുത്താണ് അപ്പൊ മാമി ട് വിളി പിന്നെ ഇങ്ങട്ട് വായോ ഇന്ന് ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി കൂടാ ഫുഡ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മാമി വിളിക്കണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ അയിമെക്ക് നോക്കിട്ടില്ല ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ കേട്ടോ തിൽക്ക് കോള് വരുന്നുണ്ട്.
ആ ഓക്കെ ഓക്കെ
ഓക്കെ